എന്തുവാ ഇല്ലല്ലോ
കുറച്ച് ബിസിയാണ് മേഡം
എന്തുവാ വീടെടുത്ത് തലേ ചുമക്കുന്നുണ്ടോ അതോ വീട്ടിലെ ജോലി മൊത്തം താങ്കളാണോ ചെയ്യുന്നേ
വീട് എടുത്ത് തലേ ചുമക്കുന്നില്ല പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിച്ചു
കൊള്ളാം വെച്ചടി വെച്ചടി കേറ്റാണ് അന്നിട്ടെന്റെടുത്ത് ഇത്ര എന്നും വിളി
പ്ലാനെ പ്ലാൻ ചെയ്ത് എന്റെയൊന്നുമല്ല എന്റെ ചേട ചേട്ടനും അല്ല കസിനുകൾ കസിൻസ് എല്ലാം കൂടി ചേർന്നുള്ള പരിപാടിയാ ഞങ്ങളുടെ വീട്ടിലൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് തന്നെയോ
പിന്നെ സ്വന്തം ബിസിനസ്സ്ന്ന് പറയരുതെന്നാ
ഒരു ബിസിനസ്സ് ആരംഭിച്ചു എന്നല്ലേ പറഞ്ഞോളൂ എന്റെ സ്വന്ത ബിസിനസ്ന്ന് ഞാൻ പറഞ്ഞോ?
ഓ എന്ത്വാ ബിസിനസ്?
മീൻ വളർത്തൽ
എന്താ ഗപ്പി അങ്ങനെയള്ള?
അല്ല കുറച്ച് വല്യ നമ്മള് കി ല്ലേ ഈ കുളങ്ങളിലും പാറ മടകളിലും ഒക്കെ വളർത്തുന്ന മീൻ കൃഷീ എന്ന് കേട്ട
ആഹ് സിലോ യാ പോലുള്ള വല്യ മിനികള്
ആഹ വലിയ മീനുകള്
ഓക്കെ എങ്ങനാ?
അത് അത് ഇവിടെ ഉള്ളവമാരെ ഞങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും എല്ലാം ഫ്രണ്ട്സ അല്ല കസിൻസും അവരുടെ ഫാമിലിയും കൂടിയൊക്കെ ചേർന്നാടി. ഒരാളെയ കൊണ്ട് വരു അല്ല ലക്ഷങ്ങളൊക്കെ വേണം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ അതിന പക്ഷ ലാഭം കിട്ടണമെിൽ ഒരു ആറ് മാസം സക്കക്കായി. നീ വളർന്ന് കൊറച്ച അത്യാവശ്യം വളർന്ന എന്നാലും കിലോ തൂക്ക അനുസരിച്ച് കോണ്ടാക്ട് ചെയ്യാം. എനിക്കിനതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല അവരിങ്ങനെ വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇവിടൊരു കുളവുണ്ട്.
വീട്ടിലോ?
ഞങ്ങളുടെ പ്രോപ്പർട്ടിയില്. അപ്പം അത് ഭയങ്കര പായലും കയറി അഴും കറില്ലാരും പ്ലാസ്റ്റിക് ഇട്ട് അലമ്പി അടക്കും അലമ്പി
ഓഹോ അതെല്ലാം വൃത്തിയാക്കി എടുത്ത്.
എല്ലാരൂടടെ നിന്ന് അതിന്റെ തിരക്കിന്റെ കാര്യവും ഞാൻ പറഞ്ഞ എല്ലാരുടെ നിന്ന് അത് ക്ലീൻ ചെയ്തു
ഉം ഇപത്തെ ഉണക്കത്ത് വെള്ളം ഉണ്ടായിരുന്നോ
ഉം പായലായിരുന്നു.
ഉം ഹം എല്ലാം അടിച്ചു കളഞ്ഞു.
മോട്ടറിട്ട് അടിച്ചു കളഞ്ഞു. പിന്നെ അത് കുറച്ച് വൃത്തിയാക്കി.
ഉം ഹം
പിന്നെ വെള്ളം ഊറി വരും നമ്മള് വെള്ള അടിക്കൊന്നും വേണ്ട അങ്ങനെ അതിനകത്ത് കൊണ്ടന്ന് മീൻ കുഞ്ഞുങ്ങള്െ മീൻ കുഞ്ഞുങ്ങൾന്ന് പറയുന്നില്ല ഒരിടത്തര മീനുകളെ ഇട്ടു അങ്ങനെ അതിനകത്തുള്ള പരിപാടി തുടങ്ങി
ഓ എന്തായാലും വിജയ ാ ഞാനും കൂടെ പ്രാർത്ഥിക്കും വിജയ് ഭവ
വേണമെങ്കി പറഞ്ഞാ മതി കേട്ട് കേട്ടോ നല്ല മീനുകളാന്നൊക്കെ അവമാര് പറഞ്ഞ എനിക്ക് ഇ തിനെ പറ്റി അറിയത്തില്ല
എനക്ക് ഇങ്ങെ ഇഷ്ട അല്ലഡി
ഇങ്ങനെയുള്ള മീനാോ
ആഹ ഇനി ഞൻ ഇങ്ങനെയുള്ള മീനൊന്നും കഴിക്കത്തില്ല
ആ അതിന് മാംസത്തിന് എന്തൊക്കെയോ ഒരു കട്ടി കുറവാ
ആഹ എനിക്കിഷ്ടല്ല ഇനി പിന്നെ അവന ആ കിലോയ്ക്ക്തന്നെ അരക്കിലോക്ക തന്നെ നല്ല വിലയാണ്
ആ
കിലോ അല്ല പത്തായിരം രൂപ പുറത്ത ആ ഒണ്ടുന്നില്ലേ
പറഞ്ഞു തരാൻ പോലും അറിയത്തില്ല അമ്മാതിരി അവമ്മാരിത് അവമാര് കൊറെേ മീനൊക്കെ പിടിക്കാൻ പോകുന്നവരാടി ന പിള്ളോര അവന്മാർക്കപ്പ അതിന്റെ അതിന് പിന്നെ ചൂണ്ടയിടാൻ വേണ്ടി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ചൂണ്ടക്കെ ഉള്ളാവൻ മാരാ
ഇതിപ്പോ ഇന്റെ ഫുഡ ഒക്കെ എങ്ങനെയാ അന്നര
ഒ അവന്മാര് കൊണ്ടുവരും അവമാര് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ പിന്നെ ആഹ്മ്നമ്മളും കൂടി ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെറെ ഒരു ലാഭവീതമൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട്ങ്ങാണ്ടൊക്കെ അത് തുടങ്ങിയേക്കന്നെ. എന്തോന്ന് എനിക്ക് അറിഞ്ഞുടാ
ആ ഹ നിങ്ങ തന്നെയോ പൈസ വല്ലാം മുടക്കിയോ
പൈസ മുടക്കില്ല നമ്മ നമ്മള സ്ഥലംല്ലേ കൊടുത്തേക്കുന്നേ
പാട്ണർഷിപ്പ് പോലെന്തങ്കുംടുത്തോന്ന് ചോയിച്ച
ഇല്ല നമ്മുടെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി അവ മാർ അവന്മാരെ പൈസ ഇ നമ്മള് സ്ഥലം കൊടുത്തു ഇൻവെസ്റ്റ് ചെയ്തു
ആ ആ ആരാ ഇതിന്റെ ബുദ്ധി കേന്ദ്രം
ഞാൻ പറയിലേ ഈ ചൂണ്ടയിടാൻ പോന്ന കൊണ്ട് ഏതൊക്കയോ പാറമടയ പോയി ചൂണ്ടട്ടപ്പോ ആരങ്ങണ്ടൊ പിടിച്ച് ട്ടിച്ചി
ഓഹ
ഇങ്ങനെ അ വളർത്ത നിരത്ത് പോയി ചൂണ്ട ഇട്ട് അവര് വഴക്ക് പറയത്തില്ല അങ്ങനെ അങ്ങാണ്ട് ഇവൻമ്മമാർക്ക് ഇങ്ങനെ ഐഡിയ കിട്ടിയതാ നമ്മുക്ക് എന്താ വളർത്തിക്കൂടെന്ന്
ഇവരെങ്ങനെ കടകളിൽ നിന്ന് മേടിച്ച തന്നോതോ ഇങ്ങനെ വളർത്തുന്നവരുടെ തന്നെ മീനെ മേടിച്ചന്നോ
അങ്ങനെ അവന്മാർേത് ഫ്രണ്ട്സിന്റെ നങ്ങാണ്ട് വാങ്ങിച്ചേ അതിനെ പറ്റിയൊന്നും എനക്ക് അറിയത്തില്ലടി
ഓ ഇത് നിങ്ങള ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ലേ ഉള്ളൂ പുറത്തുന്ന്ല്ലാെ ഫ്രണ്ട്സ് വരെല്ലാം ഉണ്ടോ അ
ഇല്ല അമ്മമാര് ഫാമിലി തന്നെ അടി എല്ലാ ആലമ്പി കൂടയിക്കുന്നെ ഇപ്പൊ ചൂണ്ടയിടാൻ പോവാൻ തന്നെ പൂട്ട് കുളിക്കും അധികം പുറത്തൊന്നും ഫ്രണ്ട്സ് ഇല്ല ഫാമിലിക്ക് അതന്നുള്ള കസിൻസ് ഒക്കെ തന്നെയണ ഫ്രണ്ട്സ് ആ അല്ലെങ്കിലും അടു എങ്കിലും ഫോണൊക്കെ ഉണ്ടല്ലോ കോടാക്ട് ചെയ്യാൻ എളുപ്പല്ലേ
മാരെല്ലാം ഇവന്മാര്ന്നെയ ഉള്ള ഗ്യാങ്ങായിട്ട് നൽിക്കത്തുള്ളൂ
അങ്ങനെ വന്ന് അച്ഛനോട് ഇങ്ങനെ തിരക്കി
ആ അവർക്കറിയല്ലേ കുളമൊക്കെ ഉള്ള കാര്യം
ഇ ഞങ്ങളുടെത് കുടുംബ വീടല്ലേ
ആഹ് ഹഹ് ഹഹ്
ഇത്തെ വീടും പഴയതാണ്
അപ്പച്ചിമാരുടെ മക്കളൊക്കെയാണോ അച്ഛന്റെ റിലേറ്റീവ് അപ്പച്ചിമാരുടെ മക്കൾ മക്കളണോ
ആഹ പച്ചിമാറ മക്ക
നോക്കത്തില്ലേ
ഒഴിവ വേണമെങ്കി പറയാൻ താല്പര്യം ഇല്ലന്ന് പക്ഷെ അച്ഛൻ പറഞ്ഞ് അവന്മാര് ചെയ്യുന്നെങ്കി ചെയ്യട്ടെ പിന്നെ അവന്മാരിങ്ങനെ പറഞ്ഞു ഒരു പങ്ക് തരാം എന്നൊക്കെ പറഞ്ഞു അച്ചൻ പറഞ്ഞ അത കാരണം നക്കക്ക് പിന്നെ നോക്കാം ഇപ്പൊ നിങ്ങള്ൾ ചെയ്യ ആദ്യം
ആ ബന്ധുക്കളൊക്കെ ആുമ്പ നമു ഒന്നും അറ ഒും കുറിച്ച് പറയാൻ പറ്റത്തില്ല
അവന്മാരാ മര്യാദ നമ്മള് പിന്നെ അതിനകത്ത് കഷ്ടപ്പെടുന്ന ഒന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പ തന്നെ വൃത്തിയാക്കാനൊക്കെ മോട്ടർ എടുത്തതും എല്ലാം അവന്മാർ പായി
അതെ വെറുതെ കിടന്നൊരു കുളം അവമാര് കാരണം വൃത്തി ആയെങ്കിലും ആയി
ില്ല പിന്നെ എന്തെങ്കിലും തരുമോ എക്ക് അറിയത്തില്ല
ഉം
പിന്നെ അങ്ങനെ അവരുടെ അമ്മമാരും വിളിച്ച ഇങ്ങനെ പറഞ്ഞു പിള്ളോരല്ലേ എന്ത ചെയ്യുന്നെങ്കി ചെയ്യട്ടെ ആർക്കും ദോഷമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ
അതാ അവർക്ക് ഒരു ഉറപ്പ് കാണു എനിക്ക് ഇങ്ങനെ മാമാ ഒന്നും പറയത്തില്ല
അതല്ലരു ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ശല്യത്തിന് പോകുന്നില്ല നമ്മുടെ ഒരു കുളം ആഹ പിന്നെ നമ്മളൊരു സ്ഥലം ചോയിിച്ചു ജൂ
ആ
ആ
ആ എന്തായാലും നല്ലതാ നമ്മളിപ്പോ ഇന്ന ഒരു സാനോന്ന് പറഞ്ഞ ഒക്കത്തില്ല നമ്മള് ഓരോന്ന് ചെയ്യുന്നത് നമ്മുടെ കഴുവോണക്കിരിക്കും അത് വിജയിക്കാനും
അങ്ങനെ നോക്കാന്ന് നമ്മള് രാത്രിയില് ശ്രദ്ധിക്കാം അവംമാര് വലയെക്കെ ഇട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുളളയാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല എന്തൊക്കയോ അത് വേറെ കൊക്കോ അങ്ങനെന്നും
ആന്നോ അതെ അതെ ഓരോന്ന് ഊരുന്നയക്കെ ഇറങ്ങിയാ
ഉം അതിന് അവന്മാര് എന്തൊക്കെയോ തീ അതിന് അതൊക്കെ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ട് അതിന്റെ പൈസ്
അല്ലാതെ അതെപോലെ പിന്നെ ഈ ആൾക്കാരെ സൂക്ഷിക്കണം ചില അപ്പൊ നല്ല വിലയുള്ള മീനൊക്കെ അവന്മാര് വന്ന് ഇപ്പ ചിലപ്പ പിടിച്ചില്ലെങ്കില് അത് വിക്കാറൊക്കെ ആവുന്ന സമയത്ത് കിടക്കുമ്പോഴേ
വിക്കാറൊക്കെ ആവുമ്പഴ്ത്തേന് അവന്മാര് ചിലപ്പ വന്ന് അവിടെ കിടക്കുവെടി
ഉം ആന്ന് ആന്ന് കാരണോന്ന് വെച്ച് നല്ല വിലയൊളള
പക്ഷെ നമ്മുടെ വീടിനടുത്തും അല്ല കുറച്ച് പുറവിലോട്ടാ ആ അതുകൊണ്ട് നമുക്ക്
അല്ലെങ്കി അവിടെ ഒരു ക്യാമറയോ വല്ലോ ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരും
ക്യാമറ വെച്ചിട്ട് എന്തുവാ കാര്യം കൊണ്ടു പോയാ
ആ പിന്നെ അവന്റേന്ന് പൈസയാലും എങ്ങനാലും നമുക്ക് കിട്ടിയ നമ്മളിപ്പോ വിക്കുക എന്നുള്ള ലക്ഷ്യ അല്ലേ ഉള്ളൂ അല്ലെങ്കി ഇത് നമുക്കൊന്നും ഇഷ്ട ഇഷ്ടപ്പെടാത്തോണ്ടാ ഇത് ഇഷ്ട പൊന്നെ പോലെ ഇത് എത്ര കോടി കൊടുത്താലും കഴിക്കാ പൈസ കൊടുത്താലും കിട്ടിയാ മതീന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്
ടീയും ആവും ഇതൊക്കെ ഇപ്പൊ ചെറുകിട കർഷകരുടെ കൈയ്യിന്ന് വാങ്ങ് അത് വെച്ച് വൻകിടക്കാര് കയറ്റ് മതി ത്ത ചെയ്യത്തില്ലേ അതുപോലെന്തോ ബിസ്സിനസാ ഇതിന് വല്ല വള്ളിയാവുവോന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ
പിന്നെ ഇതിന് ലൈസൻസ് ഇണ്ടോ
ലൈസൻസിന് അവന്മാര് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു
ചെയ്തിട്ടേ ഉള്ളൂ അപ്പോളെ കഴു അതാന്ന എല്ലാവരും ലൈസൻസ് കയ്യിൽ കിട്ടി
ഇല്ലടി അത് രണ്ടാഴ്ചക്കുള്ളിൽ കിട്ടും പിന്നെ അതുകൊണ്ടൊന്ന് ഇടുന്ന
ഇത് നിങ്ങവിടെ മതിൽക്കെട്ടൊക്കെല്ലേ പിന്നെ പേടിക്കണ്ട ആരേലും പറഞ്ഞ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടന്ന്
ഇവ ഇത് ആരോടെങ്കിലുമൊക്കെ പറയുമല്ലോ പറയാതെ ആരും വാങ്ങിക്കി
അല്ല ഇപ്പോഴേ ഇതൊക്കെ കിട്ടിയിട്ട് മതി ചെലവുമാര് ചിലപ്പോൾ ഉടക്കാൻ വേണ്ടിട്ട് ലൈസൻസ് ഉണ്ടോന്നൊക്കെ ചോദിച്ച ചിലപ്പോ പ്രശ്ന
അത്ങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് അച്ഛന്റെ പേരില അങ്ങണ്ട അപ്ലൈ ചെയ്തേക്കുന്നത് എനിക്ക് തന്നുന്നു വസ്തുവും കുളവും ഒക്കെ ഉള്ളവർ
ഓ അല്ലെങ്കിൽ ഇത് അപ്പഴേ ചെയ്തിട്ട് ട്ട ഇവമാര് ചിലപ്പം ഇപ്പഴേ ഇപ്പഴേ നമ്മള ഇത് ആക്കണ്ടേതൊന്ന് വളർന്ന് വിൽക്കുന്ന സമയം ആവുന്നപഴത്തേ നമ്മള് പബ്ലിഷ് ആക്കിയാലും മതി
അമര വെച്ചു ഒട്ടും ചെറ എല്ലാം കൊണ്ട വന്നേക്കുന്നെ
ആഹ് എന്നാലും അതിനെ തീറ്റി പോറ്റ മാറ്റി ഒരുമാതിരി നല്ല ഇത് നമ്മൾ എത്ര ഫുഡ് കൊടുക്കുന്ന അത്രയും ഇതാവുന്നതിനനസരിച്ച് നമുക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കും
ഉം ഇനിയും ഓരോന്ന് കൊണ്ടു പോവുന്ന വീണ്ടും
ആഹ്താൻ ചോദിക്കൻേ ഓരോ ക്കുന്നനുസരിച്ച് വീണ്ടും അമ്മമാര് ഒന്നിച്ചായിരിക്കും ഒരേ ഇത് പ്രായമുള്ളള്ളതിനെ ആയിരിക്കും എടുത്തേ
അവൻമാർക്ക് അതിന്റെ രീതി അറിയായിരിക്കും എനിക്ക് അറിഞ്ഞൂടടി അത്
അടുത്ത സെറ്റ് ഇടാൻ പത്തുള്ളൂ അല്ലെങ്ക കുഞ്ഞതായ ചിലപ്പോൾ ഇതൊക്കെ തന്നെ അതിനെ പിടിച്ചു ഇന്നും കുഞ്ഞുങ്ങളെ
ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തോളും ഞങ്ങൾ അങ്ങനെ ഇൻവോൾഡ് ആയില്ല സ്ഥലം ചോയിച്ചു കൊടുത്തു അതാ ഞാൻ പരാതി പറഞ്ഞപ്പോ പോലെ ഞാൻ പറഞ്ഞത് വല്ലവരും ചെയ്യുന്നതിന് നമ്മളെന്തോ ചെയ്യാനാ
ഓ ഹോ
നമ്മുക്കാർക്കും ഉടക്ക് പറയാൻ പറ്റത്തില്ലല്ല പിള്ളോര് രക്ഷപ്പെടുന്നെങ്കി രക്ഷപ്പെടട്ടെ
ഉം ഉം
ഓ
എന്തായാലും നല്ല ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ എന്തായാലും അവന്മാരുടെ കൂടെ അവന്മാര് തരുന്ന നോക്കിയിരിക്ക ഇങ്ങനെ ചെയ്യും ഇപ്പൊ അവിടെ അവന്മാർക്ക് ബിസിനസ് നല്ല രീതിയിൽ വരുുകവാണെങ്കിൽ നിങ്ങും എന്റെ കൂടെ പാർട്ണർഷിപ്പ് പോലെ അങ്ങ് കേയറണം എന്തായാലും നിങ്ങള് ഒരു ട്രിപ്പൊക്ക നമ്മള ഇങ്ങെനെ വെറു വിടു ഇോങ് വെറുതെ കൊടുക്കാൻ പറ്റുവോ
ബധുക്കളല്ലേ നമ്മളെക്കൂടി ചെയ്യാൻ പറ്റുന്ന സഹായം ഇതല്ലേ ഉള്ളൂ
ആഹ എന്നാലും എല്ലാവർും കൂടെ വണ്ടേ അവർക്ക് ഒരു വീതം കിട്ടുമ്പോ നമുക്ക് അതിന്റെ പാതി എങ്കിലും തരേണ്ടേ വര അത അവരുടെ മര്യാദ
ആഹ
ആദ്യം തുടങ്ങി വരുമ്പോ ചിലപ്പോ നിങ്ങളുടെ അച്ഛൻ മേടിക്കത്തില്ലായിരിക്കും പെങ്ങളടെ മോനെ എന്നൊക്കെള്ളരി ഇത് വെച്ചിട്ടേ അ പിന്നെ പറയണ മേടിക്കാം അവന് അത്യാവശ്യം ഒക്കെ സെറ്റില ആായി വരുമ്പോഴേ
ആ ഒരാള് മാത്രം അല്ലടി
ആഹ അല്ല ഒരാള് മാത്രംന്ന ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നല്ല ബിസിനസ്സ ആത് ഒരു മീനൊക്കെ വിട്ടുഴിാൽ നല്ല വില കിട്ടുന്നത്ൊക്കെ നല്ല ഇവനൊക്കെ ഇപ്പൊ ഇവര് ബിസിനസ്സിന് വേണ്ടിട്ട ഇവര് നല്ല മീനായിയിച്ച ഇറക്കിയേക്കുന്നത്
ആഹ് ആ നല്ല ക്വാളിറ്റി ഉള്ളൂ അതാ നല്ല പൈസ ചെിലവായിട്ടുണ്ട്
കിലോ കിലോ തന്നെ പത്ത് മൂവായിരം രൂപയാവും ഇതൊക്കെ തപ്പി നടക്കുന്ന ഇതൊക്കെ ഒന്ന് നേരെയായ അപ്പഴേ റാണിച്ചിക്ക കൊണ്ടണ്ട് പോവാൻ ആൾക്കാരുണ്ട് കിലോ കണക്കിന്
ഉം എന്തായാലും അങ്ങനെ ഒരു പരിപാടി തുടങ്ങി
ലോകത്ത് എവിടെയെങ്കിലും ഒരു മീൻ വിട്ടു കഴിഞ്ഞാൽ പത്തോ മൂവായിരം രൂപ കട്ട എന്തായാലും ഒരു മീൻ ഒരു കിലോ പുറത്ത് കാണും ഇ ഇങ്ങ മീനുകളൊക്കെ
ഉ ഒന്ന രണ്ട എണ്ണം കാണും ഒരു കിലോ
ഞാൻ എന്തായാലും ചേട്ടനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ആ സമയ്പ നീ എന്നോട ഒന്ന് അറിയിച്ച മതിയേ കേട്ടോ ഓക്കെ ശരിടാ നീ കഴിച്ചായിുന്നോ ആ ശരി